ഹലോ
ആഹ് കേക്ക്ണില്ലേ ആഹ്
ഇങ്ങള വോയിസ് നല്ല ക്ലിയറായിട്ട് കേക്കും. റെയ്ഞ്ച് പോകുമ്പളേ ഇഷ്യുള്ളു
ആഹ് കേക്ക്ണ് ണ്ടില്ലേ ചെലോര് പറയും റേഞ്ച് കൊറവാണ് കേ ക്ക്ണില്ല ബ്രെയ്ക്കാവ്ണ്ട് ന്നൊക്കെ പറയല്
ആഹ് ആഹ് വിക്കി വിക്കി കേക്ക്ണ കൊറേ കോള് കള്ണ്ട്
ഏഹ് ഇണ്ടോ അവ്പ്പൊ നാട്ടില് മഴേം കുടെല്ലേ അപ്പ പിന്നെ റെയ്ഞ്ച് നല്ലോം കട്ടാവ്ണതാവും
ആഹ് ആഹ് പിന്നെപ്പെല്ലാരും ഫോണ് മ്മല്ലേ ഒക്കെ നെറ്റ് ആഹ്. ആഹ് നെറ്റ് ഉം നെറ്റ് ഇഷ്യു പിന്നെ ഞമ്മളെ പ്രവാസ്യേള് വിളിക്കണതങ്ങനെ
ആഹ് ശരിയാണ് ഓരുണ്ടാവും വിള്ക്കാന്
ആഹ് ഞങ്ങളുപ്പൊക്കെ വിളിക്കുമ്പോ സൻണ്ടെന്നും വിളിക്കാനേ നോക്കണ്ട ആഹ് പൊറത്താണെ അപ്പോ സൺണ്ടേണ് ലീവ് വന്ന് വുളി
ആ ആ ആഹ് ഇതെല്ലാരും വിളിക്കുന്ന കോമൺ ടൈം ആവുമ്പോ പിന്നെ നല്ല ഇഷ്യൂ വരുന്നുണ്ടാവേ
അതെ അതെ ഇന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല അതിപ്പോ വൈകേരം ആവുമ്പോ എല്ലാരും കൂടി ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഏഴരെ
ആഹ് ഞങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് ഏഴ് മണി ആയാ ഒരു ചായ കുടിയ ആഹ് തെറ്റായതൊക്കെ ഞമ്മൾ ചെയ്യും എന്താണോ റോങ് അതൊക്കെ നമ്മൾ ചെയ്യും എന്നിട്ട് മുൻപന്തിൽ നമ്മ ണ്ടായിരി ക്കുഅസുഖത്തിന് ആ നമ്മള് ഈ അന്യ സ്റ്റേറ്റുകാരൊക്കെ കണ്ടില്ലേ
ആ ഓരോക്കെ നേരത്തിന് നല്ല ഫുഡും നല്ല സാധനങ്ങളും കഴിക്കുമ്പോ ഒരേക്കൊരു കു പ്പല്ല
ഉം നല്ല നമ്മള മ ഞമ്മള് കഴിക്കണ പോലെ നല്ല സാധനം അവര് കഴിക്കൂല
ഇല്ല ആ
ഞമ്മള് നമ്മെ ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്
ആ ഉണ്ട്
ഡലി ഒരു ഫിഷ അല്ലെങ്കിൽ
ആ ആ അതെന്തായാലും ഉണ്ടാവും
ആ അവരങ്ങനൊന്നല്ല അവരൊക്കെ ഭക്ഷണം കഴിക്കണ കാണണം ചോറ് പിന്നെ ഒരു പച്ചമുളക്
ആഹ് മറ്റേ ഹിന്ദിക്കാര കഴിക്കണ പോലെ ഒരു ചോറ് മച്ചമുളകും കിട്ടിയാൽ മതി
ആ കൊറച്ച് മോര് കൊറച്ച് പച്ചമുളക് കുറക്ഷെ അവര് എനർജി നമ്മുക്ക്ണ്ടോ ആയില്ല
ഒരേന്നെ പറഞ്ഞ കറക്റ്റ് ടൈമില് കഴിക്കില്ലേ
അതെ അവർക്ക് ജോലി ചെയ്യാലൊ കൈവും അവ ഒരു എനർജി അവരെ ബോഡീന്റെ ഒരു
ആ നല്ലാം ഉണ്ടാവും നമ്മള് കൊറച്ചചെയിപ്പിക്കും കുഴങ്ങും ആ അതാണ് ആ അവങ്ങള് എന്താ രാത്രിക്ക് എന്ത ഇനി ഫുഡ് എന്താ ആ ആഹ് ശരി രാവിലെ ചോ രാത്രി ചോ
ഒക്കെ ചോർ തന്നെ ഞങ്ങൾ ഉപ്പ വരുമ്പോ മാത്രമേ ചേഞ്ച് ഉണ്ടാവും ഉപ്പാക്ക്പറ്റില്ല
ചോറ് രാത്രി പറ്റില്ല
പാത്തി എങ്ങ ഏതെങ്കിലും ഒകൊ ഓട്സ് ചപ്പാ- ചപപ്പത്തി അങ്ങനെ എ- എന്തങ്കിലും ഓകെ ഒപ്പിക്കും പക്ഷെ നമ്മള ഒരു നാല്‌പത്‌വയ സ്സ് ഇത് ഒക്കെആയി തുടങ്ങ് മ്പോൾനമ്മളങ്ങനെ ശ്രദ്ധിക്കും ദ്ധികണം എന്നാണ് എല്ലാരും പറയ്ണത് ഉം എന്നാ ഷുഗർ പ്രഷർ
അച്ഛന്അതെ ചപ്പാത്തിയാണ് വേണ്ടത് ചോറ് വാണ്ട അവിടെ ഷുഗർ ഉള്ളൊണ്ട് പിന്നെ ചപ്പാത്തിയാ
ഇല്ല
ഇഷ്ടല്ലാ അത് ആ അ ശരി ബോഡിക്ക് പറ്റണില്ലന്ന്
എനിക്കൊരു അസ്വസ്ഥതയാണ് ചപ്പാത്തിന്റഎന്ത് കഴിച്ചാലും ഉണ്ട് നമ്മള് ഗോതമ്പിന്റെ എന്ത് കഴിച്ചാലും പൂരിയാണെങ്കിലും ചപ്പാത്തിയാണെങ്കിലും ദോശ-
ആ അയ്‌ഞ്ഞിപ്പോ രാത്രി കഴിക്കണണ്ടോ അതോ പകല് കഴിക്കുമ്പോളൊക്കെ അങ്ങനെ തന്നെ അ ശരി അഎന്താണാവോല്ലേ
ഇക്ക്റിയില്ല ഞാനിട്ട് എപ്പോഴും പറയും എനിക്ക് ഷുഗർ വരരുതൊ ഷുഗർ വന്നാലു ഉള്ള ആകെ പെടും ആ ആ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ ഇല്ല ഞാൻ ഇപ്പ ഇന്നാൾ ഒന്ന്ടെസ്റ്റ് ചെയ്ത് ഷുഗർണ്ടോ എന്ന് വിചാരിച്ചു ആ അപ്പൊ ഷുഗറ ഒന്നും വന്നിട്ടില്ല എന്റെ ഫാമിലിയിലൊക്കെ ഉണ്ട്
ആ പിന്നെ ചെലപ്പോ പാരമ്പര്യയിട്ട് കിട്ടിയാലോ
ഷുഗർ പാരമ്പര്യഅണ്ന്നന്നെ പറയുന്ന ഷുഗ ഒരു വിധം ആ ഒരു വിധം പാരമ്പര്യമാണ് അത്ര ഷുഗർ ഉം
അപ്പൊ പിന്നെ ഷുഗർ വന്നാപ്പ നിങ്ങൾ കുടുങ്ങും ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല പറഞ്ഞ
നമ്മെ ചാമരു സംഭവൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ അതെന്താ ആ അത് വീട്ടില ആ വീട്ടിലാര ഉപയോഗിക്ക്ണ്ടോ
ആ വീട്ടിൽഅവടെ അമ്മമ്മ യൂസ് ചെയ്യുന്നുണ്ടത് ചാമയുടെ അരി അതിങ്ങനെ കഞ്ഞിയാക്കിട്ട് അത് കഞ്ഞിയ ആക്കിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഇങ്ങനെ കുടിക്ക ചെയ്യാ പിന്നെ അതുകൊണ്ട് ഉപ്പുമാവ് സാധാ അരിപോലല്ല കുറച്ചൊരു കട്ടിള്ള അരിയാണത്
ആ
പ്രത്യേകിച്ച് ടേസ്റ്റും ഫ്ലേവറും അങ്ങനത്തെയൊന്നുംല്ല തോന്നുന്നു അത് എന്നിട്ട് അതോണ്ട് ഇണ്ടാക്കീട്ട് ഇങ്ങനെ ആഹ് ഷുഗറിന് നല്ലതാണെന്ന് കേൾക്കലുണ്ട് പിന്നെ ക്ഷീണത്തിനൊക്കെ നല്ല മാറ്റം ഇണ്ടാവുംന്ന് പറയും ആ ഇപ്പതന്നെ അല്ലാതും ഇടിയകേക്കിയ ആ ആ നവരരി ആ ചുവന്നിട്ടുള്ളരി ആ ആ ആ ആ അതെ ഇവിടെ ഞങ്ങളിങ്ങനെ പുറത്ത് പഠിക്കാൻ പോകുമ്പോ നല്ല ഫുഡൊന്നും കഴിക്കുന്നില്ല അവന് ഏതേലും നേരത്തല്ലെ കഴിക്കുള്ളൂ അപ്പപ്പിന്നിങ്ങനെ എല്ലാ നവധാന്യങ്ങളും ഇട്ട്- ടിങ്ങനെ പൊടിച്ചിട്ട് പൊടി ഉണ്ടാക്കി തരും എന്നിട്ട് പിന്നെ അത്ങ്ങനെ പാല- ഇലേലും കലക്കി കുടിക്കല ചെയ്യല് അപ്പൊ പിന്നെ എല്ലാത് ല്ലോനിറ ആഹ് എല്ലാ വിറ്റാമിൻസ് എത്തുംന്നറഞ്ഞിട്ട് ഉം അയ്ന റവിയും ഗോതമ്പും പിന്നെ നവരരി ചോളം ആഹ് എല്ലാതും കൂടി കൂടിയിട്ട് ഒണക്കിട്ട് പൊടിക്ക ന്നിട്ട് എന്നിട്ട് അതിങ്ങനെ പാലിലോ അതായത് നമ്മള് മറ്റേ രാഗി ഏഹ് കുറുക്ക് ണ്ടാക്കില്ലേ ചെറികുട്ടിക- കുറുക്കീട്ട് ആഹ് അതേപോലെ മ്മൾ കുറുക്കീട്ട് കൊറച്ച് പാലൊഴിച്ചിട്ട് കൊറച്ച് വെള്ളം പോലെ ആഹ് അതേപോലെ രാവിലെ ആഹ് ഇവിടൊക്കെ വരുമ്പോ മമക്ക് ഇഷ്ടുള്ള നേരത്ത് ഇഷ്ടുള്ളതല്ലേ കഴിക്ക അപ്പ അമ്മ പറയും ന്നിട്ട് പിന്നെ- അധികം ആ പൊടി കലകീട്ടാന്ന് രാവലെ കുടിച്ചിട്ട് പോവ രാവിലെ ഇണ്ടാക്കാനുള്ള നേരം ഒന്നും ചെല- ചെലപ്പോ ഉണ്ടാവില്ല പോസ്റ്റിങ്ങൊക്കെ ആവുമ്പൊ അപ്പ പിന്നെ രാവിലെ അത് കല കലക്കീട്ട് കുടിച്ചിട്ട പോവ ഞങ്ങള് ആഹ് ആഹ് അത് കഴിക്കുമ്പോ അത്ര കൊഴപ്പണ്ടാവില്ല ക്ഷീണൊന്നുവരില്ല അധികം
ഉം ഉംഅങ്ങനെ ആഹ് അങ്ങനെയാണല്ല നമ്മളെല്ലാം മിക്സ് ചെയ്ത് വരുന്ന നമ്മൾ അങ്കലവാടി-
ആഹ് ആഹ് അങ്കനവാടി അമൃതംപൊടി ആഹ് ആഹ് അത് നല്ല നല്ലതാ അമൃതംപൊടി അവിടെ അമ്മമ്മ മറ്റേ ഏതൊറു- കസിന്ന്ന കുട്ടിണ്ടായപൊ ചേച്ചിന്റെ കുട്ടിക്ക് തീരെ പറ്റണില്ല അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അമ്മ് പൊടിയിട്ടിട്ട് ഇക്ക്കൊണ്ടു എന്നിട്ട് പിന്നെ അതോണ്ട്
നല്ലതാണ് അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ടന്ന്റിയോ നമ്മള് നല്ല വിലപടിപ്പുള്ള സാധനങ്ങൾആ കടലം കടല നിലക്കടല എന്ന പോലെ നമ്മളെ നഡ്സ്സുകള്
ആ
ആ ഒരുപാട് നഡ്സ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട്
അപ്പൊ ആ പൊടി എന്നിട്ട് എവിടുന്നേലും ഒക്കെ കിട്ടുമ്പോച്ചി എന്ക്കും കൊണ്ട് തരും ആ പൊടി എന്നിട്ട് പറയും വലങ്ങനെ ഉണ്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് അതില് ചിലപ്പോ കുറച്ചുകൂടെക്ക നെയ്യോ തേങ്ങയൊക്കെ വറത്തിട്ട്ങ്ങനെ ഉണ്ടാക്കിട്ടിങ്ങനെ തരും അപ്പൊ പിന്നെ നമ്മള് സ്നാക്കിന്റെ ചിലപ്പോ വൈകുന്നേരം വന്നിട്ടൊക്കെ
ഉം ഉം ഉം അങ്ങനെ ശ്രദ്ധിക്കയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാല അസുഖം ഒന്നില്ലാതെ നമുക്ക് കുറച്ച് എനർജി ആയിട്ട് കഴിയാൻ പറ്റും നമ്മൾ ഈ കടയിന് വാങ് ഒക്കെ ഒരു പേര് മാത്രമേ കവർ എടു തോക്കി അയ്മഞ്ഞില്ല
ആ സാധനങ്ങൾ അപ് പക്ഷെ കഴിക്കുമ്പോ അയില് ഒന്നും ഉണ്ടാവില്ല അത്
ഒരു ലേയ്സിന്റെ പാക്കറ്റ് വാങ്ങുകയാണെങ്കി
ആ ആ അയില്ലാ
എല്ലാതും എത്ര ശതമാനം എത്ര ശതമാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ആ കഴിക്കണം അല്ലല്ലോ അത് അത് രണ്ടണ്ട് പാക്കറ്റ് കഴിച്ച കുട്ടി- ക്ക് അന്ന് ഭക്ഷണ ണത്തിന് വിയോജിപ്പാ. ആ ഒരു ആ വയറിന ഒരു സ്തംഭനം ഒരു അസ്വസ്ഥതയും ഒരു ഛർദിക്കാവരലും അങ്ങനെയൊക്കെയാണ് എന്റെ മോന് അങ്ങനെണ്ട് ഒരുപാട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ
കൊറെ അങ്ങനെ കഴിക്കുമ്പോ അത് വരും
ആ ഇപ്പൊ ഒരു ഓക്കെ എന്നൊരു സംഭവം ഉണ്ടല്ലോ
ആ ആ ഓക്കെ അത് അത് ഇരുന്ന് കഴിക്കാൻ നല്ല രസാ ആ ഫ്ലേവർ ഉള്ളതോണ്ട് നല്ല രസാ ഇങ്ങനെ ങ്ങനെ കഴി
ആ അതെ അതെങ്ങനെത്രന്നോ അതെ അത് ക നമ്മ റൗണ്ട് റൗണ്ടാണ് അല്ലെങ്കി ഓ ക്കെസാധനം അത് എടുത്തൊന്ന് ക ത്തിച്ചു നോക്കോണ്ടു
അത് മറ്റേ പ്ലാസ്റ്റിക്ക് ഉരുകണ പോലെ ഉരുകുണ്ടാവും
ഉരികി ഞമ്മള പ്ലാസ്റ്റിക്കും കവറ് എങ്ങനെയാണോ കത്ത്ണത് അത്പോലെ കത്തും അത് എങ്ങനെ ഒരു നമ്മുക്കൊരു ഒരു സ്നക്ക്സ് അതെ അതെ നേക്കണം കാണണം ഒരു സ്നാക്ക്സ് എങ്ങനെയാ കത്ത്ക ഒരു കത്തൂല്ല ഒരു മി ട്ടായി കത്തൊ കത്തൂല അവര് ഓക്കെടു ത്ത് ഞാനും പരീക്ഷിച്ചോക്ക്യേത ഒരു ഓക്കെടുത്ത്ട്ട് അതൊന്ന് കത്തിച്ച് നോക്കണം
അയ് ശരി അപ്പൊ ഏ അപ്പൊ ഉള്ളത് തന്നെ ആണല്ലേ
ഉള്ളത് തന്നെയാണ് ഒരു നനവൊന്നും ഇല്ലാത്തൊരു ഓ ക്കെ ആണെങ്കില് അത് നേരെ കത്തും പൊട്ടി പൊരിയായി കത്തുമ്പോ അപ്പൊ അതിൽ എന്തോ ഒരു കൂട്ടാണതില് കെമിക്കലിന്റെ ഒരു രു കൂട്ട് നമ്മടെ വയറിന് ആവശ്യല്ലാ ത്തൊരു നമ്മളറിയാതെ അതില് എന്തോ ഒരു മായം ഉണ്ട് എന്നുള്ളതിന് ഒരു സൂചനയാണ് അങ്ങനെയാ
ഇത് ചെല്ലുമ്പോ അതെല്ലാർക്കും ഇഷ്ട്ടാവും അത് ഇത് മറ്റേ മന്തിലൊക്കെ അജിന മോട്ടോ ഫ്ലെവറ് എല്ലാർക്കും ഇഷ്ട്ടാവാണന്ന് പറയണ പോലെയാണ് ഇതിന്റെയൊക്കെ ഫ്ലേവർ ചെല്ലുമ്പോ എല്ലാരും അത് ഇഷ്ടാവാണ് അപ്പൊ അങ്ങനെ പിന്നെ കൊറേയില്ലേ മറ്റേ ലയി സൊക്കെ വരുമ്പോ അതില് കുറച്ച് ഇതെന്ന് പറയുമ്പോ അതില് കൊറേണ്ടാവും
കൊറേണ്ടേ ഒരു പാക്കറ്റ് വാങ്ങിയാല് ഒരിക്കലും ഒരു കുട്ടി ഒരു പാക്കറ്റ് മുഴവൻ തിന്നാൻ പാടില്ലത് ഞാൻ സമ്മതിക്കാറില്ല എന്റെ മോനത് ആ ആ എന്റെ മോനത് വാങ്ങിക്കൊണ്ടു പോവാണെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഞാനതു വാങ്ങിട്ട് പാക്കറ്റാക്കി നല്ല അടപ്പിലാ ടപ്പേലും എന്തേലും എടുത്ത് വെക്കും നാളെ തരാന്ന് പറഞ്ഞു മുഴുവൻ കയിച്ചാലേ അല്ലെങ്കി അവന്റെ ക രണ്ടാളും ഒരൊറ്റ പാക്കറ്റ് വാങ്ങിട്ട് രണ്ടാളും പകുതിയും പകുതിയാക്കി അപ്പൊ അല്ലെങ്കില് കേടാണ് അപ്പൊ അത്രയും കൂടുതൽ സാധനം വയറിലെ എത്തിയാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതെ ഉം ദഹന ഉം ഉം പിന്നിപ്പോ മക്കൾക്ക് നല്ല എങ്ങനെ ആൾ ഇങ്ങനെ ചീര ഇ ഇലക്കറികളൊക്കെ ഇഷ്ട്ടണ്ടോ
ആ ഇലക്കറികളൊക്കെ ഇഷ്ടാ അതൊക്കെ കഴിക്കും ആ ഇപ്പൊ ഞങ്ങളിവിടെ അധികം ഞങ്ങക്ക് വ്യാഴാഴ് ശനിയാഴ്ച ഞങ്ങക്ക് മാർക്കറ്റ് ഉണ്ടാ നമ്മടെ പുറത്ത് അപ്പൊ ഞങ്ങളധികം ഞങ്ങള് ചീ മുരിങ്ങ അതൊക്കെ തന്നെ വാങ്ങല് പിന്ന ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും പി ന്നെ എ എലക്കറി ണ്ടാവും ആഹ് മുരിങ്ങ ഞങ്ങളിവിടെ വാങ്ങല
അതെ എങ്ങനെ മുരിങ്ങക്കെങ്ങനെ വിലണ്ടാവിടെ
മുരിങ്ങയ്ക്ക് ഒരു കെട്ടിന് പത്ത്റുപയന്ന് പറഞ്ഞിട്ട് മ്മള് ഇപ്പ വീട്ടിലമ്മക്ക് മുങ്ങക്ക് ഒരു വി ലല്ല മ്മള് മുരിങ്ങ ആ അതാണ് വീട്ടിൽ മുരിങ്ങക്കോരു വിലെല്ല ഇവിടെ വരുമ്പോ പിന്നെ എന്തെങ്കിലോക്കെ വേണ്ടേ അപ്പൊ പിന്നെ ഇവിടുന്ന് മുരിങ്ങ വാങ്ങും
മു അത് എങ്ങനെയായിരിക്കും നമ്മളെ അതിന്റെ ഓല
ആഹ് സാ സാ സാധാ മുരിങ്ങിയ പോലെ തന്നെമ്മകോല കൊടുക്കാൻ തന്നെ ഉണ്ട് ണ്ടാവുക
ആഹ് കെട്ടിന് പത്ത് അങ്ങനെ ആയിരിക്കുംല്ലേ ആഹ് നമ്മള് ചീരൊക്കെ കടേല്
ആഹ് ആഹ് ആ മുരിങ്ങ നമ്മളെ നാട്ടിലുണ്ടാവൂല നാട്ടിലിഷ്ടംപോലെ മുരിങ്ങമരള്ളോണ്ടേ ഇവിടെ പിന്നെ മുരിങ്ങ മരം കുറവാ ആഹ് ഉണ്ട് ആഹ് പപ്പായ ഉണ്ട് ആഹ് ഇപ്പൊ അതൊക്കെ വല്ല തുടങ്ങിയി രുന്നു
ആഹ് അപ്പൊ നാട്ടിലില്ല
ആഹ് നാട്ടില് കുറവാണേ
ആഹ് പപ്പായ കാണണണ്ട് നല്ല വലിയ അത് വേറെ സ്റ്റേറ്റിന്ന് വരന്നാന്ന് തോന്നുന്നു നല്ല വലിയ പഴുത്ത നിറത്തിലുള്ള ആഹ് ചുമന്ന നി ത്തി നല്ല വലിയ പ അതൊക്കെ ടേസ്റ്റ് ഞാൻ വാങ്ങി നോക്കിട്ടില്ല ടേസ്റ്റ് എന്താന്നറിയില്ല
മധുരമുള്ള സാധനം തന്നെ ആഹ് കഴിച്ചിട്ടുണ്ട് അത് ആഹ് നല്ല മധുരവും അത്യാവശ്യം ആഹ് ശരി ശരി ആഹ്